എടീ ആ റൈഹാനല്ലേ ഹലോ ആ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്.
എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം.
ആഹ് ഫുഡൊക്കെ വേ റെഡ്യായോ കഴിക്കാൻ?
ഓഹ് ഓഹ് ഇപ്പൊ റെഡ്യാക്കി ഇവടെ ചെർങ്ങ കറി, ചിക്കൻ പൊരിച്ചത്, പപ്പടം
ആഹ്
ചമ്മന്തിണ്ട് എ അവിടക്ക ആയോ
ഇവിടെ ഫുഡ് ഞങ്ങൾക്ക് മീൻകറി ഉച് ച്ചോറ് തന്നെയാണ് വൈകിട് കഴിക്കുന്നത് ഫുഡിന്റെ കൂടെ മീൻകറി ഉണ്ടാവും പിന്നെ പരിപ്പും പിന്നെ മത്തങ്ങായം കൂടെ കറി വെച്ചതുണ്ട് പിന്നെ ആ ഇത് ആ മറ്റേ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ പോലെ ഇങ്ങനെ ഇത് ചെയ്ത് വച്ചിട്ടുണ്ട് ആ പിന്നെ അപ്പടം വെല്ലം കുട്ടിക കൊണ്ട അവർക്ക് പപ്പടം എല്ലാം എന്തെങ്കലും ഇത് ചെയ്ത് കൊടുക്കും
ആഹ് ആഹ്
മഴയൊക്കെ ഉണ്ടോ
മഴ ഇണ്ടായിരുന്നു ഇപ്പല്ല
ആഹ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ ഇപ്പൊ പനിയും കാര്യങ്ങളും അല്ലേ ഇപ്പൊ ഒരു പനിയും കാര്യങ്ങളും അല്ലേ എല്ലാവർക്കും ഇപ്പൊ
അതെ ശരിയാണ്
ഹോസ്പിറ്റലിൽ ഒന്നും പോകാനേ പറ്റില്ല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാർക്കും പനിയ
ആഹ്
ഞാന് എവിടെലും പോയാ മാസ്ക് ഒക്കെ വെച്ചാ പോകുന്നത് ഇപ്പഴും
ഏഹ്
ആഹ് പനിയേ പനി വന്ന് കഴിഞ്ഞാ മാറൂല്ല ഒന്നാമതത്തെ കാര്യം അതോണ്ട് പ്പ ഞാൻ ത് വെച്ചിട്ടേ പോകാറുള്ളൂ
ആഹ് പകർച്ചവ്യാധികളൊക്കെ ണ്ടല്ലോ പ്പൊ
ഉണ്ട് ണ്ട് ണ്ട് ഞങ്ങൾടെ അവടാണേ ഇവിടാണെങ്കില് വീ ഹെൽത്തിലെ നേഴ്സുമാരൊക്കെ വന്നിട്ടേ ഈ കെണറൊക്കെ ശുദ്ധീകര്ച്ട്ട് പോയി
ആഹ്
പ്പം എല്ലാടത്തും പൊതുവന്നെ ഇതിപ്പോ രു സൈസ് പനിയറങ്ങിയിട്ടുണ്ടോന്ന് പറഞ്ഞ പ്പ ഞങ്ങൾടെ ആ വാഡ്കൾലൊക്കെ ഇപ്പ പിള്ളാർക്കുവെല്ലാം നല്ല പനിയാണ് ഇപ്പ
ആഹ്
പ്പത്കൊണ്ടവര് പറഞ്ഞ കെണറെല്ലാം നല്ലോണം ത് ചെയ്ത് ഇടണം വെള്ളോന്നും കെട്ടി കെടക്കാ പാടില്ല ചിരട്ടയിലു മേ വെള്ളോക്കെ ഇരിക്കുന്നെല്ലാം അവര് വഴക്ക് പറയ തിനാത്തൊക്കെ വെള്ളം ഇങ്ങിനിരിക്കുന്നത് കൊതുവ് പോ ഇങ്ങനെ താവുന്നുണ്ട് ആ പ്പ ഫൈനടക്കണ്ടീം വരു എന്ന് പറഞ്ഞു
അതെ
നമ്മള് ആ നിങ്ങൾടെ അവടെ ഒന്നു ല്ലേ ഇങ്ങനെ നമ്മക്ക് അങ്ങനെയൊക്കിണ്ട്
ആം ഞങ്ങളവടെ ഇ ഇതുവരെ വന്നില്ല ഇനി വെരോ അറിയില്ല വടെ അങ്ങനെ
ആഹ് നമ്മൾട വടെ ഇങ്ങനെയാണീ ഒരു സംഭവം ഹെൽത്തുകര് വന്നട്ട് വഴക്കുവറയുന്നുണ്ട് വെള്ളോക്കെട്ടികടക്കുന്നതൊക്കെ നമ്മളത് ത് ചെയ്തനൊന്നും പറഞ്ഞോണ്ട് കൊതുക് മൊട്ടയിട്ടട്ട് അതിത് ചെയ്യുന്നോണ്ടേ
ആഹ്
അപ്പ ഈ ഡെങ്കു പനി വരാതിരി ക്കാ വേണ്ടീട്ട്ള്ള രു പ്രൊട്ടക്ഷനാണവര് നമക്ക് പറഞ്ഞന്നിട്ട് പോവാണവര്
ആഹ് അയ് ശരി
രാത്രിയില് നല്ല കൊതുകാണ് കൊത്ക് ശല്യം ഭയങ്കരായ്ട്ട്ണ്ട്
ഉം
ന്നെ ഈ കുട്ടികളൊക്കീ സ്കൂളില് പോകുന്നതോണ്ടും പനീം പിടിപ്പിച്ചോണ്ടണ് വര് രാറുള്ളെ വടെ രണ്ട് പേർക്ക് പനിയുണ്ടായിര്ന്നു ചേച്ചിയുടെ മോളൂണ്ട് അവൾക്കും പനിയായ്രുന്നു ഇപ്പവളാവിയൊക്കെ പിടിച്ച് പ്പ റെഡിയായിട്ടിരിക്കുന്നു ഈ സ്കൂളീന്ന് കുട്ടികള് കൊണ്ടുവരുന്ന പനികളെ വല്യവർക് ക്കും ബുദ്ധിമുട്ടാവുന്നുണ്ടത്
ശരിയാണ് ഡോക്ടറെ ഒക്കെ കാണിച്ചില്ലേ എന്താ പറഞ്ഞെ
എന്തോ
ഡോക്ടറെ കാണിചോയ്ച്ച
ഡോക്ടർനെ കാണിക്കാന് മൂത്ത അവള് ചേച്ചിടെ മോളാണെങ്കി അവള് സ്കൂ പോയാരുന്നു പോയി അവൾക്ക് മരുന്ന് കൊടുത്തു ആവി പിടിക്കാൻ പറഞ്ഞു ആഹ് പിന്നെ ഇച്ചിരെ അലർജി ഉള്ളതാണവൾക്ക് ഓൾറെഡി അപ്പലർജിയുടെ മരുന്നെല്ലാകൂ കഴ്ചയ്ഞ്ഞപ്പവള് പ്പൊഓക്കെ ആയ് ട്ട്ണ്ട് ന്നാലു സ്കൂളി പോന്ന്ണ്ട് മാസ്ക്ക് വെക്കാൻ ചിലപ്പോ പറഞ്ഞാല് കേക്കൂല
ഏഹ്
ആഹ് കുട്ടികളല്ലല്ലേ അവർക്കൊക്കിപ്പം മാസ്ക് വെച്ചവര് പൊറത്തറങ്‌വോ
ഉം
അവർക്ക് ഭയങ്കര ബുദ്ധമുട്ടാണത്
ബുദ്ധിമുട്ടാണല്ലോ ഉം
അമ്മയ്ക്കാന്നെ വയ്യാതിരിക്കുന്നതായത് കൊണ്ട് ഈ കുട്ടികള് പനിയൊക്കെ കൊണ്ട് കൊടുക്കുകയൊക്കെ ചെയ്യും പിന്ന അത് കഴിയുമ്പക്ക് അമ്മക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു പ്പം അത് മാറി ഇപ്പം മരുന്നൊക്കെ കഴിച്ചു ഇപ്പ അഞ്ചു വർഷംക്കെ കഴിഞ്ഞു അമ്മടെ വന്ന കഴിഞ്ഞ ഇപ്പം ആഹ് ആഹ് മാറ്റക്കെയുണ്ട് ഇപ്പം അമ്മയ്ക്ക് പിന്നെ അമോ ഗ്രാമൊന്നും ചെയ്തപ്പോ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നാലും മരുന്ന് കഴിക്കുന്നുണ്ട് ഇമ്മ്യൂണിറ്റി പവർ കുറവായത് കൊണ്ട് പെട്ടന്ന് കേറി എന്തസുഖം ഉണ്ടേലും കേറി പിടിക്കുന്നുണ്ട്
ആഹ് പെട്ടെന്ന് ആഹ് ശരി
കുട്ടിയോള് കേൾക്കില്ല
ആഹ്
ആഹ് അവിടെ എല്ലാവരുടെ ഹെൽത്ത് ഓക്കെയാണോ
ഓഹ് ഇപ്പപ്പം ഓക്കെയി
ആഹ് ആഹ് പിന്നെ വേറെന്തൂട്ടെക്കെ എന്തുണ്ട് വിശേഷം
ഉം വേറെന്താ അവിടെ എത്ര മക്കളാ
ഇവിടേ പിന്നെ എനിക്ക് ഒരു കുട്ടിയേ ഉള്ളൂ പിന്നെ അല്ലാതെ ചേച്ചീടെ രണ്ട് കുട്ടി ട്ടികളുണ്ട്
ഉം
പിന്നെ അമ്മയും മാത്ര ഉള്ളൂ
എത്ര വയസ്സാ
കുട്ടിക്ക് അവള് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന മോളാണ്
ഏഹ്
ആഹ്
ഏഹ്
പിന്നെ അവര് പരീക്ഷയൊക്കെ അടുത്ത് പിള്ളാരോട് പഠിക്കാൻ പറഞ്ഞാലന്നും കേ ക്കത്തൊന്നില്ല പരീക്ഷയ നിങ്ങളാഴ്ച ടെസ്റ്റ് പേപ്പറുണ്ട് അതാവിടെരുന്നൊണ്ട് കളിയാണ് കേരളിയാണ് ഫോണ്നകത്തിരുന്ന് ഗെയിം കളിയ രണ്ട് പിള്ളോരും കൂടി ഇരുന്ന്
ഇപ്പൊ എല്ലാരും ഹോൺമലാണല്ലോ
അതെ കുട്ടികൾക്കെല്ലാം ഫോൺ മതി ഇപ്പം
ഉം
പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഞാനും ഇവിടെ ഇരുന്നോണ്ട് ഇങ്ങനെ ഞാനൊക്ക ഇവിടെ പച്ചകറി അങ്ങനെള്ള കൊർച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നി ഇങ്ങനെ കളറടിക്ക്ക പടം വര യ്ക്ക്, അങ്ങനെയുള്ളൊക്കെ കൊറച്ച് ഹോബീസ്ളൊക്കെ ഇണ്ട് അതൊക്കെ ഇരുന്ന് ചെയ്യും ഞാനും
ഏഹ്, ഇങ്ങനെ പച്ചക്കറികളും അയ്മ ചിത്ര ത ആഹ്, ഇങ്ങട്ട് അത്
ങ്കിലും കൊർച്ചൊക്കെ ഇവിടെ അമ്മയ്ക്കുണ്ട് കൃഷികള് വഴുതനങ്ങ പടവലങ്ങ, തക്കാളി ആഹ് ചീര, വെണ്ടക്ക, വഴ്ത ആ വഴ്തനങ്ങയു ഇന്ന് അതെലെ ഞങ്ങള് ഫ്രൈ വെച്ചത് തന്നെ.
ആ അമ്മ വെച്ചാല് എന്തേലൊക്കെ നല്ലോട്ട ഇണ്ടാവും. ഞാൻ വെ ച്ച ഒന്നു ഉണ്ടാവത്തില്ല. എങ്കിലും ഞാൻ വെക്കും. എനിക്ക് ചെടിയോടാണ് കൂടുതല് ഏറ്റവും കൂടുതല് താല്പര്യം ഇപ്പം ഞാന് അതന്നെയാണ് നോക്കിയും കണ്ട് ഒക്കെ ഇത് ചെയ്യ്ണത്. പിന്നെ, കുഞ്ഞു കരയുന്നല്ലോ വെശന്നിട്ടാണോ?
അയ്ശ് വെശന്നിട്ടാണ്
ആ ഭക്ഷണം കഴിക്കാനുള്ള സമയ ആയല്ലോന്റെ ഫുഡ്‌ കുട്ടികൾക്കല്ലേ
ആ ഇപ്പം വെയ്ക്കും.
പിന്നെ, വേറെ എന്തുണ്ട് വിശേഷം അവിടെ മഴയൊക്കെ ഇണ്ടോ?
മഴക്കെ ഇണ്ട്.
ആഹ്, ഇവിടേം ഭയങ്കര മഴയായിര്ന്നു ഇന്ന്. ഞാന ആ തുണിയൊക്കെ നനച്ചിട്ടിട്ട് ഒണങ്ങാനൊന്നും പറ്റീട്ടേ ഇല്ല. എന്തിനാ, ഇന്ന് കുട്ടിയൾക്കൊക്കെ സ്കൂള് ഉണ്ടായിരുന്നല്ലോ.
ആഹ് സ്കൂള്ണ്ട്.
ആഹ്, യൂണിഫോം ഇതാ നനച്ചിട്ടു. പക്ഷെ നാളത്തേക്ക്ന് ഒണങ്ങോന്ന് എനിക്കറീല. നാളെ മഴയാണെങ്കി ഒണങ്ങൂല, പിന്നെ തിങ്കളാഴ്ച കൊണ്ടുവന്ന എന്നാ യിരിക്കുന്ന് അറിയില്ല. കട്ടിയുള്ള തുണിയായതുകൊണ്ട് ഒണങ്ങാന്ച്ചിരി ബുദ്ധിമുട്ടാണ്.
ആഹ്
ഈർപ്പം തട്ടിയിട്ടാണെങ്കി സ്മെല്ലും എടുക്കുന്നുണ്ട്, ഉണങ്ങാണ്ട് കൊണ്ടുപോകുമ്പോഴേ വല്ലാ ത്തര് സ്മെല്ല്തുണിക്ക്.
ആഹ്, സ്മെല്ല് ഇണ്ടായ എന്താ ഭയങ്കര കെതീടല്ലേ.
ആഹ്
പിന്നെ, ഇവിടെ എൻ്റെ വാപ് മ് അമോശംകാക്ക നല്ല കൃഷിയാ. എല്ലാ എല്ലാതും ഇണ്ടാക്കും.
ആഹ് ആഹ് ആഹ് ആഹ്.
പിന്നെ ഉം. പൂളാ അങ്ങൻത്തൊക്കെ പയറ്, വെണ്ട അങ്ങൻത്തൊക്കെണ്ടാകും.
ആഹ് ആഹ്, വാഴ കൃഷി നല്ലതാണ്. നമക്ക് പെട്ടെന്ന് ഫലം കിട്ട്ന്ന ഒരു സംഭവവാണ് ഒന്ന് നമ്മള് പിന്നെ അത് പറിച്ച് നടണ്ട കാര്യൊന്നുല്ല. അതിന്റെ ചോട്ടിൽ തന്നെ കൊറേ വിത്തുകളുണ്ടായിട്ട് വീണ്ടും അത് കാഴ് ക്ക് പൂക്കുക അതെന്നെ.
ഉം.
ഇപ്പഴു ഉണ്ടങ്ങനെ, പക്ഷെ അത് വേ പിന്നെ പ വെന്തുന്നാ പാളാങ്കോടന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാ അതോ വിറ്റ് കഴിഞ്ഞാലും വല്ല്യ പൈസായൊന്നും കിട്ടത്തൊന്നുല്ല. പക്ഷെ ഇവടെ കുട്ടിയളാരും അതൊന്നും കഴിക്കത്തൊന്നു ആ പഴം.
ആഹ്
ആഹ് അമ്മ ഒട്ടും കഴിക്കില്ല, കഴിച്ച്കഴിഞ്ഞ അമ്മയ്ക്ക് ഗ്യാസ് കേറും അതോണ്ട് അമ്മ കഴിക്കത്തില്ല. അമ്മ മിക്കവാറും ഉള്ളതൊക്കെ തോരം വെക്കും. അത് തോരൻ വെക്കാനെ കറി വെക്കാനും നല്ലതാ, പയറിട്ട് കറി വെക്കാൻ നല്ല ടേസ്റ്റാണത്.
ഏഹ്
അതാ ആഹ് പിന്നെ അല്ലാന്നുണ്ടെങ്കി പ് പുഴുങ്ങി തിന്നാനും നല്ലതാ. പച്ചക്കായ പുഴുങ്ങൂലേ, ഏത്തക്ക പുഴുങ്ങുന്ന പോലെ. ഉപ്പിട്ടിട്ട് പുഴുങ്ങി അങ്ങനെ അ ചൂടോടു കൂടി മുള അടച്ചു കഴിക്കാനും നല്ലടെ ടേണത്. അങ്ങനെ എന്തെലൊക്കെ ചെയ്യാറുള്ളൂ.
കേൾക്കുന്നില്ലേ?
കേൾക്കുന്നുണ്ട്, ആ ഫുഡ് കഴി കയിക്കാ ടൈമായോ, ഫുഡ് കഴിക്കുവാണോ എല്ലാരും?
അല്ലല്ലല്ല മഴയില്ല, ഇവിടെ കറണ്ട് പോയാര്ക്കാണ്. അപ്പൊ മോന്അതാ കരഞ്ഞ്.
ആഹ് കറണ്ട് ലേഇവിടെ കറണ്ട് പോയാര്ന്ന്, ഇപ്പംവന്നിട്ടുണ്ട് കറണ്ട്. എന്താണോ മഴയൊന്നും മഴ കാരണമായിയിരിക്കും ചിലപ്പോ കറണ്ട് പോകുന്നുണ്ട്.
ആഹ് അതന്നെ ഹസ്ബന്ഡിനെക്കെന്താ ജോലി?
ആ പൂജക്ക് പോകുന്ന ആളാണ്, അമ്പലത്തില പൂജക്ക് പോകുന്ന ആളാണ്.
ഏഹാ
ആഹ് അപ്പം ഞങ്ങള് അപ്പ ഞാനിപ്പ എന്റെ വീട്ടിലാണ്ത് അപ്പ എൻന്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഞങ്ങ താമസിക്കുന്നിടത്ത് നമ്മള് മീന് ഇറച്ചി ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും നമ്മള് കൂട്ടലാട്ടോ എന്റെ വീട്ടിൽ എന്റെ അമ്മയും പിള്ളോരും അവര് കഴിക്കും ഞങ്ങള് താമസിക്കുന്ന അടുത്ത് ഇതൊന്നും കേയറ്റാൻ പാടില്ല നമ്മള് പൂജയ്ക്ക് പോകുന്നതായത് കൊണ്ട്
ഉം
അതൊന്നും ഉയോഗിക്കാറില്ല വെജി ബൾ മാത്രമാണ് എന്റെ വീട്ടിൽ ഞാൻ ഫുഡ് കഴിച്ചുകോണ്ടിരിക്കണുന്നത് ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആണ് എനിക്ക് ഇിരി ഫിഷ്ഒക്കെ എനിക്ക് ാൻ കഴിക്കാ കഴ ആ അവിടെ കഴിക്കാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല അവരാരും കേയറ്റാൻ സമ്മതിക്കത്തില്ല വീട്ടിനുള്ളിലന്നും
ആഹ ആഹ ഉഓ
എന്നാ ശരി ഞാൻ വിളിക്കാം കേട്ടോ
ഓ ഓക്കേ